ആനക്ക് കേൾക്കാവോ
ആഹ് എനിക്ക് കേൾക്കാം
എന്തൊക്കെയുണ്ട് വിശേഷം ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചോ
ഇല്ല ചോറ് കഴിച്ചില്ല കഴിക്കണം അവിടെ കഴിച്ചോ
ആഹ് ഞാൻ ചോറ് കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുവായിരുന്നു
ആണല്ലേ എന്തുരുന്നു ചോറിന് സ്പെഷ്യല് വല്ല ഉണ്ടായിരുന്നോ
അങ്ങനെ സ്പെഷ്യലൊന്നുല്ല ആഹ് മീൻകറി പിന്നെ ചക്ക ഇപ്പൊ ചക്ക സീസൺ അല്ലേ അന്നേരം ചക്കേവിയല് അങ്ങനെ അതൊക്കെ തന്നൊയിരുന്നു അവിടോ
ആഹ് ഇവിടെ സാമ്പാറും പിന്നെ മീൻ വറുത്തതും പിന്നെ വെണ്ട ക്ക മേഴുക്ക് വരട്ടി
ഉം ഹും ആഹ് ഇവിടെ ഏ ഏറെക്കുറെ അതൊക്കെ തന്നെയ സാമ്പാർ ഉണ്ടായിന്ന് പിന്നെ മീൻകറി നമ്മുടെ എല്ലാവും വീട്ടില് മിക്കവാറും മീൻകറി കാണുല്ലോ
ആഹ് കാണ എന്നും കാണുന്ന ഒരു കറിയ മീൻകറി എന്നച്ച മീൻ ഇല്ലാത്തപ്പോഴേ ഉള്ളൂ മീൻ കറി ഇല്ലാ അല്ലാത്തപ്പോ എപ്പോഴും കാണും
ഉം മീനല്ലാന്നുണ്ടെങ്കില് ചിക്കനോ ബീഫോ എന്തെങ്കിലും മേടിക്ക കാര്യം വീട്ടില എല്ലാവർക്കും അതിലേതെങ്കിലും ഒന്ന് മസ്റ്റയിട്ടും വേണം
വേണ അല്ലെങ്കിൽ വല്ല ഉണക്കമീനോ അതിലല്ല മത്തിയും നെത്തോലിയ ഒക്കെ ഉണ്ടല്ലോ അതെങ്കിലും വാങ്ങും
അതെ അതെ പിന്നെ വേറെന്തൊക്കെയ വിശേഷങ്ങള് വീട്ടില് എന്താ
വീട്ടിൽ അല്ല ഇന്ന് മഴയുണ്ടായിന്നോ അവിടെ
ഇന്ന് രാവിലെയൊക്കെ ചെറിയൊരു മഴയുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഇല്ല ഇനി വൈകിട്ട് രാത്രിയിലു ഒക്കെ പെയ്യാനായിരിക്കും അറിയത്തില്ല
ആഹ് ഇവിടെ ഇങ്ങനെ വെയിലില്ല പക്ഷെ മഴയില്ല ഒരു മൂടി കിട്ടി അന്തരീക്ഷത്തിൽ നിൽക്കോ ഇപ്പൊ
ആഹാ വീട്ടില് ചെടിയൊക്കെ നട്ട് വളർത്താറുണ്ടോ? പച്ചക്കറി കൃഷി അങ്ങനെ എന്തേലുഒക്കെ ഉണ്ടോ?
ആഹ് ഒണ്ടാര് പ്പം ഒരു പയറും കോവലും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ, അത് കിളിക്കാനൊക്കെ ഇച്ചിരി താമസിച്ചു കൊണ്ട് ഈ മഴ സീസണായപ്പഴത്തെന്നെ അതിനാ ത്ത് പയറ് വന്നു തൊടങ്ങി. അതുകൊണ്ട് അധികം പിടിച്ചില്ല അപ്പഴത്തിന് പെട്ടെന്നങ്ങ് നശിച്ചു പോയി.
ഓഹ് ഓഹ് ഞങ്ങളും വിടെ അതാ തക്കാളി പയറ് പിന്നെ ഏഹ് കോവല് അതൊക്കെ നടാറുണ്ട്. ഒത്തിരി ചീര നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള തോരൻ വെക്കാനുള്ളത് മിക്കതും നമ്മുടെ വീട്ടിതന്നെ കൃഷി ചെയ്യുന്നുണ്ട്.
ആഹ് ഞങ്ങടെ വീട്ടിലും ചീര ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അത് കൊറെ എ ചീരെല എടുത്തോണ്ട് അത് പിന്നെ അത് നശിച്ച് കൊറെ എടുത്തായിന്നു അതീന്ന് ഹലോ ഹലോ കേക്കാമോ? ഹലോ ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ ഹലോ കേക്കാമോ? ഹലോ ഹലോ ഹലോ കേക്കാൻ പറ്റുന്നുണ്ടോ? ഹലോ റെയിഞ്ചില്ലേ അവിടെ?